ആ പറയൻ
എന്തൊക്കെ ഒണ്ട് എനക്കൊന്നും ഇല്ലാ
ഓ അനങ്ങാൻ പറ്റാത്ത സാഹചര്യാ ടെ
ന്ത് പറ്റി
എന്റെ ഒരു കസിന് ഇപ്പൊ ആക്സിഡന്റ് ആയിട്ട് കെടക്കുവാ
എവിടാ
ഹോസ്പിറ്റലി
അതെ നിങ്ങളടെ വീടിനടുത്തുള്ളതന്നോ അതോ ദൂരേ ഉള്ള
ദൂരെയാ വീട്ടന്റെ അവിടൊന്നും പറ്റത്തില്ലന്ന് പറ ഞ്ഞ് ദൂരെ കൊണ്ടുപോയി.
ഓ എന്തോ പറ്റിയതാ വണ്ടിയോ ഏതാ ബൈക്കോ?
ഉം ബൈക്ക ആയിരുന്നു. ഒരു പിക്കപ്പ് വാന് എങ്ങാൻഡ് വന്ന് കേയറിയതാ.
സീരിയസാണോ?
ച്
നിങ്ങള് പോയില്ലേ
അപ്പ ഒരു ബന്ധുക്കളൊക്കെ പോയി അച്ഛനൊക്കെ പോയി.
ഓ.
ഉം നമ്മക്ക് പോവാൻ പറ്റില്ല.
ഉം.
ഉം
പ്രശ്നം വല്ലോം ഉണ്ടോ അതൊ
ആഹ് ബുദ്ധിമുട്ടാ
ഓ
ഉം അപ്പൊ അതിന്റെ ടെൻഷനിന്നോണ്ട് അതാപിന്നെ വിളിക്കാഞ്ഞെ
ഓ ആറ്ടെ കൈലാ കൊഴപ്പം ചേ ആ ചേട്ടന്റെ കൈലാന്നൊ
പിക്കപ്പ് വാനിന്റെന്നാ പറയുന്നേ എനിക്ക അറിയത്തില്ല മമ്മി സിസി ടിവി എക്കെ ഇനി എടുക്കണം പോലീസേക്കും
ഓ
ഉം ഇന്ന് വൈകിട്ട്
ഓ കഷ്ടം
നിന്റെ ചേട്ടനും ഇങ്ങനെല്ലാരുന്നോ
ഓ ആരുന്നെ അതൊന്നും ഓർമ്മിപ്പിക്കില്ലേ ഇത് ആക്സിഡന്റ് കേക്ക്ന്ന് കേ ആക്സിഡന്റ് എന്ന് പറയുമ്പോഴെ എനിക്ക് അവന്റെ കാര്യം ഓർമ്മവരുന്നേ എത്ര നാള് എടുത്ത് അവനൊന്ന് റെഡി ആയി വരാനായിട്ട്
ആഹ്
കൊറെ ഓ അത് പിന്നെ ഓപ്പ കൈയും കാലും എല്ലാം കമ്പിയല്ലായിര്ന്നോ
അതാ ഇത് കൊറച്ച് തലയിടിച്ചങ്ങാണ്ടാ വീണേന്ന് പറയുന്നു എനിക്ക് അറിഞ്ഞൂടാ
ഹെൽമെറ്റ് ഇല്ലായിര്ന്നോ
ഹെൽമെറ്റ് ഒണ്ടാര്ന്ന് അവനെന്തോ നേരെ അല്ലാരിക്കും ട്ടത് അയിനെ പറ്റി എനിക്ക് അറിഞ്ഞുടാത്ത ല്ല് പോയന്നോ അന്ന് നിനക്ക് സ്കൂട്ടിയും സ് ബൈക്കും കൂടില്ലേ ഇടിച്ചത് അതുകൊണ്ടാ വല്യാ പ്രശ്ന ഒന്നും വരാഞ്ഞത് ട്രാവലറോ എന്തോ പിക്കപ്പ്ങ്ങണ്ടക്കിയാ അതിന്റേതായ ഒരു ആഘാതം ഒ ആവോല്ലോ
പിന്നെ തീർച്ചയായിട്ടും ബൈക്കെന്നെ കൂട്ടിയിടിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ ആ ആ വണ്ടിടെ അവസ്ഥ കണ്ട ജീവനോടെ ഒന്നു പോലും ആരും വിശ്വസിക്കത്തില്ല
എനിക്കർഞ്ഞൂട ഇവനെന്തോ ആവുന്ന്
ഇങ്ങൾ ഇങ്ങട്ട് വന്നലെ
ഉം പിന്നെ ആന്ന് വീട്ടി വന്നി ട്ട് പോയപ്പഴായിര്ന്ന് ആ വീട്ടി വന്നിട്ട് അവൻ ഇവ എന്തോ ആവശ്യത്തിന് വന്നപ്പോ വീട്ടിലോട്ട് കേറിട്ട് പോയതാ
ഓ അതൊക്കെ ആവുമ്പ ഇച്ചിരിയുടെ നമ്മക്ക് സങ്കടം കൂടും
അപ്പം ഞാനിവടെ ഇല്ലാരുന്നു ഞാൻ പൊറത്ത് വരെ പോയിരുന്നു അതാ തിരിച്ച് ഇല്ല ഞാ തിരിച്ച് വന്നപ്പോഴും ഞാനീ വന്നത് ഒന്നും അറിഞ്ഞില്ല തിരിച്ച് വന്നപ്പോ അമ്മ പറ പ്പ ഇങ്ങനെ ആക്സിഡന്റ് ആയി അമ്മ പറഞ്ഞു ഇവിടെ വന്നിട്ട് വീട്ടിലോട്ട് അങ്ങാണ്ട് പോയതാ
പിന്നതോ
ആ അതൊന്നും എനിക്ക് കൃത്യവായിട്ട് അറിയത്തില്ലടി അച്ഛൻ ഇങ്ങനെ അറിഞ്ഞ് പോയി ഞാൻ വന്നപ്പഴന്നെ അച്ഛനൊക്കെ പോയി അവനെ ആശുപത്രിയിലും വേറെ വല്യ ആശുപത്രിലോട്ട് കൊണ്ടും പോയി
ആ അവരുടെ വീട്ടിലൊക്കെ ആരൊക്കെയുണ്ട്?
ആ കൊച്ചിന് ഒരു അനീത്തിയും, അച്ഛനും, അമ്മേം.
ഓ അവരൊക്കെ അറിഞ്ഞോ? ആ ആന്ന് കൊള്ളാം എന്തായാലും ഇതായി പോയി കഷ്ടം ഒന്നും വരാതിരിക്കട്ട് എന്തായാലും എന്തായാലും ഒന്നും വരാതിരിക്കട്ട് എന്തോ പറ- പറയാനെ പാവം ഒന്നും വരാതിരിക്കട്ടെ അത് തന്നെ വല്ല്യ കാരിയ -
സീരിയസ് ആന്ന് ഒന്നും പറഞ്ഞില്ല
ഉം ഹ്
ആ
എന്തായാലും അവരങ്ങ് ഹോസ്പിറ്റലിൽ ചെന്നോ
ആരാ
അവരുടെ വീട്ട്കാര് എ
അവർടെ അച്ചനെ എങ്ങാണ്ട് കൊണ്ടുപോയി അമ്മേം അനി അനിയത്തിയേം കൊണ്ട് പോയില്ല
നിങ്ങൾ നിങ്ങടെ വീട്ടിന്ന് എവിടെ അവരുടെ ദൂരെ ആയിരുന്നോ അവരുടെ വീട്?
ഉം കൊർച്ച് ദൂ-രെയാ അത് അവൻ ഇവിടെ വന്ന് ട്ട് പോയതാ
ആ
ഹ്ആ എന്തായാലും അങ്ങനെ ഇണ്ട് സങ്കടം - ത് ഇര്ന്നപ്പഴാ നീ വിളിച്ചേ
ഉം എന്ത്‌ ചെയ്യാൻ പ്രത്യേകിച്ച് ഇ അടുപ്പും വലുതായിട്ടില്ല അല്ലെങ്കിൽ നമ്മളു ആയിട്ട് കോൺടാക്ട് ഇപ്പ രണ്ടു ദിവസമായിയിട്ട് ഇല്ലെങ്കിലും കൊഴപ്പയില്ല വീട്ടിൽ വന്നിട്ടൊക്കെ പോകുമ്പോ നമുക്ക് വല്ലാത്തൊര് ഇതായി പോവും.
ഉം പിന്നെ മഴയും കൂടി അങ്ങാണ്ടായ തോന്നുന്നോ ഇവിടയൊക്കെ മഴയുണ്ടായിരുന്നു അപ്പൊ ഇനി തെന്നിയതാണോന്നൊന്നും അറിയത്തില്ല ചെലപ്പം- വണ്ടിയിലേ കൈയിൽ നിൽക്കാതെ വന്നതാണോ അവന്റെ കയ്യിയിലാണോ തെറ്റ്
നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല പിക്കപ്പ് ഉപ്പോരലും കാണോ നമ്മ ആരേും പറയാൻ പറ്റില്ല നമ്മൾ കണ്ടില്ലല്ലോ
അതാ കാണാത്തോണ്ട് ഇനി പോലീസൊക്കെ സി സി ടി വി ഒക്കെ എടുക്കും ആദ്യം അവന്റെ കാര്യം ഒന്ന് നേര ആായാമതിയായിരുന്നു ആഹ പോലീസൊക്കെ എത്തും അല്ലോ ആക്സിഡന്റ് നടക്കുമ്പോ
എന്തോ ചെയ്യാനാ
ഉം
കഷ്ടം ഓരോരുത്തരുടെ അവസ്ഥയ ഓരോ ഇപ്പോഴത്തെ എല്ലാ ദിവസവും ഒരു ദിവസം തന്നെ പത്തും ഇരുപത് ആക്സിഡന്റ് നടക്കുന്നത് നമ്മുടെ-
അവരുടെ അമ്മയാണെങ്കിൽ കിടന്ന് ഞങ്ങളുടെ അമ്മയെ വിളിക്കും ണ്ടിരിക്കുന്നു എന്തോ ആയെന്നറിയൻ
ഉം നിങ്ങള അങ്ങോട്ട് പോനും പറ്റീലല്ലേയോ
ഇല്ല അച്ഛനങ്ങ് പോയിലെ അവര്- അവരുടെ സങ്കടവും കൂടി കാണാൻ വയ്യാ - ഇത്തോണാ പോവാത്തത്
ഉം അവരുടെ വീട്ടിൽ വേറെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ അതോ അവര് മാത്രമേ ഉള്ളോ
വന്നിട്ടുണ്ട് എന്നാലും ഞങ്ങൾക്ക് അങ്ങോട്ട് പോവാൻ വയ്യടി അവര് ചോദിക്കുന്ന എന്തോ മറുപടി പറന്ന് അച്ഛനെ വിളിക്കാനൊക്കെ പറഞ്ഞാലേ അച്ഛൻ എന്തോ പറയും
കഷ്ടമായിപ്പോയി ഓരോ പ്രദേശ ജോലിക്കയ ങ്ങണോന്നോ അത് വല്ലാത ഇറങ്ങിയതാണോ
പഠിച്ചോണ്ടിരിക്കുന്ന കൊച്ചാ
ഓഹ അതിനേക്കാട്ടി സങ്കടം കൊഴപ്പൊന്നുംല്ലായിരുന്ന മതിയായിരുന്നല്ലേ കുളിഞ്ഞു കുറഞ്ഞു പോയാലും വേണ്ടയില്ല കൊഴപ്പൊന്നുമ ഇല്ലാത അതി ജീവന്
അതല്ലെയോ പേടി ഇവിടേയും കൂടിക്കെ എടുത്തില്ലന്നൊക്കെ കേട്ടപ്പോഴേ
ആ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഒന്നും പെട്ടന്ന് ആ ആക്സിഡന്റ് ഒന്നും എടുക്കത്തില്ല അവര അപ്പോഴേ വലിയ ആശുപത്രിയിലോട്ടൊക്കെ അങ്ങ് ഗവൺമെന്റ് ആയാലും പ്രൈവറ്റ് ആയാലും അവര് വലുതായിട്ട്ങ്ങ് പറഞ്ഞുകൂടും അപ്പോഴത്തത്തെ നമുക്ക് ഇച്ചരി കൂടെ ആദി കേറും
ഉം അതാ നമ്മള് ചെറിയ മുറിവ ചെറുതാണെങ്കിൽ അവരിവിടെ എടുക്കുവല്ലോ അവര് വിചാരിക്കുന്ന റിസ്ക് വണ്ട എന്ന് പറഞ്ഞായിരിക്കും വലിയ ഹോസ്പിറ്റലിലോട്ട് വിടുന്നത്
ആ അവര് ചല അവരത് നോക്കത്ത പോലും ഇല്ലടി ആക്സിഡന്റ് കാണുമ്പോഴേ അവര് അത്യാവശ്യം ചെറിയ മുറിവ് അങ്ങണം ഒറിഞ്ഞു വരുവാണെങ്കിൽ മാത്രം അവര് നോക്കു അവര് ഓപ്പറേഷൻ പോലും ഗവൺമെന്റ് ആശുപത്രിലോന്നും ചെയ്യത്തില്ല പ്പോ
ആഹപ്പാട പോസ്റ്റ്മോർട്ടം ചെയ്യാൻ മാത്രം ഉണ്ട്
ആഹ് നമുക്ക് എന്താ ചെയ്യാന അതന്ന് നമുക്ക് അവര് ചിലപ്പോ അവര് നമ്മുടെ ഇതിനും കൂടെ വേണ്ടിട്ടായിരിക്കും പറഞ്ഞ നമ്മുക്ക് ഇത് കേക്കുമ്പോഴ ഇച്ചറൂങ്ങ് പേടിയാവും
ചെയ്യാനാമ അങ്ങനെ വല്ലാതിരിക്കുവ ഞങ്ങള് അച്ഛന ഇപ്പ അങ്ങോ വിളി വിളിക്കാൻ പറ്റുവോ അവിടുത്തെ തിരക്കാ ആരിക്കത്തില്ലേവഴക്ക് പറയത്തില്ലേ നമ്മള് ഇവിടത്തെ വെപ്രാളം കൊണ്ട് കെടന്ന് വിളി ക്കും പക്ഷെ അവരുടെ അവസ്ഥ നമുക്കറിയ ത്തില്ലല്ലോ എങ്ങോട്ടൊക്കെ ഓടണം എന്തൊക്കെ ചെയ്യണംന്ന്
അവടെ നിങ്ങടെ അച്ഛനും അവരുടെ അച്ഛനും ഉള്ളത് വേറൊരെങ്കിലും ഉണ്ടോ
ഇല്ല വേറെ കസിൻസൊക്കെ ഉണ്ട്
ആ ഹാ
പക്ഷെ അവരൊക്കെ ഇല് പെട്ടെന്നുള്ള ഷോക്ക് പിള്ളോരാടിയല്ലാം കുറച്ച് പത്തിരുപത്തഞ്ച്‌ വയസ്സ് അത്രയൊക്കെ വരൂ
ആ ഈ ഇചേ ആക്സിഡന്റ് പറ്റിയ യേട്ടന് അത്രയോള്ളോ
പത്ത് ഇരുപത് വയസ്സെങ്ങാണ്ട്
ഓ
കോളേജിൽ പഠിച്ചുകോണ്ടിരിക്കുന്ന അവൻ ഇവിടെ അടുത്തങ്ങാണ്ട് ഒരു കൂട്ടുകാരടെ വീട്ട ട്ടി വന്നപ്പോ ഇവിടോട്ട് കേയറിയിട്ട് പോയതാ അമ്മ പറയുന്നു ഞാനില്ലായിരുന്നു ഞാന് ഉണ്ടായിരുന്നേ കുറച്ച് നേരൂടെ സംസാരിച്ചിട്ടൊക്കെ പോകത്തളായിരുന്നു അത് പെട്ടെന്നങ്ങ് പോയൊ ചായ ഇങ്ങണ്ട് കുടിച്ചിട്ട് പെട്ടന്നങ്ങ് പോയന്ന് അമ്മ പറഞ്ഞു
അത് സ്നേഹം കൊണ്ടല്ലേ അല്ലെങ്കി അവ അവിടെ വന്ന നമ്മൾ ആരും അറിയത്തില്ലല്ലേ ഓ
സ്വിച്ച് ഓഫാന്ന് പറഞ്ഞു ഇവിടെങ്ങണോ ഇരിപ്പുണ്ടോ ചാർജ് തീർന്നതന്നന്ന് അപ്പൊ അമ്മ പറഞ്ഞന്ന് ഇവിടുന്ന് പോയിട്ട് കുറെ നേരമായെന്ന്
ഓ
അങ്ങനെ
ഇതെങ്ങനെയാ നീ അച്ഛനൊക്കെ അറിഞ്ഞ് ആര് വിളിച്ചു പറഞ്ഞേ
ആ അവന്റെ ഫ്രണ്ട്സ് എങ്ങാണ്ട് ഫ്രണ്ട്സ് വന്നാണ്ട് ഫ്രണ്ട്സ് ങ്ങാണ്ട് അങ്ങനെ അ പറഞ്ഞു
അത് ഈ ചേട്ടൻ മാത്രം ഈ ചേട്ടൻ മാത്രെ ഒള്ളായിരുന്നോ വണ്ടിക്കത് അതൊ വേറെ ആരേലുവൊണ്ടാരുന്നോ?
ആ വേറെ ആരും ഇല്ലെന്നാ തോന്നുന്നേ ഇവിടന്നല്ലേ പോയത് ആരും കാണത്തില്ലാരിക്കും
കഷ്ടം
വേറെ ആരെങ്കിലും ഒണ്ടാരുന്നെങ്കി അത് അയാളെയും കൂടി വയ്യാതെ കൊണ്ട് പോകത്തില്ലാരുന്നോ
ഇന്നുച്ചയ്ക്കെന്നെ നമ്മളി പ്പോ സുഷിച്ചാലും എതിരെ വരുന്ന വണ്ടിയൊന്നും ശെരി
അതാ നമുക്കും നടന്നും റോഡികൂടെ പോവാപറ്റത്തില്ല വണ്ടി ഓടിച്ചും പോവാപറ്റ ത്തില്ലന്നവസ്
അതെങ്ങനൊയാലും വരാനൊള്ളത് വഴിയി തങ്ങാ ത്തില്ല അത് നടന്നു പോയാലും പെരാക്കത്തിരുന്നാലും വരാനൊള്ളത് വരും.
അതാ ന്നാലും ആ വല്ലാത്തൊരു സങ്കടം ഇത്രേം കൊച്ചല്യോ
ആണോന്ന് ചെയ്യാനാ
അതായിപ്പൊ നമ്മുക്ക് ഒരു വിധത്തി ഒന്നും അറി റയാനും വയ്യ അവന് - അവന്റെ വീട്ടിലോട്ടൊന്നും വിളിക്കാനും പറ്റുന്നില്ല-
ഉം നിങ്ങടെ അച്ഛനേം വിളിക്കാൻ ഒക്കത്തില്ല- നിങ്ങളെ അച്ഛനെ വിളി
അച്ഛനെ വിളിക്കുന്ന ശരിയല്ലല്ലോ ടീ അച്ഛന് ചിലപ്പോ എന്തെങ്കിലും പറയാൻ ഉണ്ടാവും- പറഞ്ഞാലല്ലേ അഛന് എന്തെങ്കിലും അറിയത്തോളു
ആ അവള് എന്താ ഐസിയിലെങ്ങാണോ തോ
അതൊന്നും പറഞ്ഞില്ല അങ്ങ് എത്തീന്ന് മാത്രം ഒന്ന് പറഞ്ഞു എന്നിട്ടങ്ങ് വച്ചു തിരിച്ചന്തെിലും ചോദിച്ചാൽ വഴക്ക് പറയും
ആ എന്ത് ചെയ്യാനാ ദൈവം ഓരോന്ന് കാണിക്കുന്നേ
അതിന്റെതായ വെപ്രാളത്തിന്ന് അപ്പോഴാ നീ എന്നെ വിളിച്ചേ
ആ നമുക്കത് നന്നായിട്ടറിയാം എത്ര കൊണ്ട് ഹോസ്പിറ്റലിൽ കിടന്നതാ
എടീ അങ്ങനെഎങ്ങാനും കിട്ടിയാലും വേണ്ടിയില്ല അതോ കൈയ്യോ കാലോ ഒടിഞ്ഞതായാൽ
അതാ ഞ ഞമ്മള് പറഞ്ഞു അതായാ പോലത്തെ അവസ്ഥ ത്ത ഞാൻ പറഞ്ഞു എത്ര നാള അതോ വേദന അങ്ങേ അറ്റവും നിലവിളിയും പോവും പോനാ അല്ല നമ്മള് യാരിക്കും വീട്ടിൽ വന്ന് കിടന്ന് പോവാന്ന് ആ അവിടെ ആശുപത്രി ആവുമ്പോ മരുന്നെങ്കിലും കൊടുക്കുംന്ന് പറഞ്ഞു അവിടങ്ങനെ ഇട്ടിരുന്നു ഇ സ് ഇപ്പ എന്തായാലും ഒന്നും അവ ഒന്ന് റെഡിയായി വരുന്നു. വന്ന് ഇതുവരെ അങ്ങനെ ആയില്ല എ പണ്ടത്തേനുംക്കാട്ടും ഇച്ചിരിൂടെ മെച്ചം വെച്ചു വന്ന് എത്ര നാളായി അത ഇപ്പ അത് നടത്ത് ആക്സിഡന്റ് നടന്നട്ട് തന്നെ ഇപ്പ എത്ര നാളായി
ഉ ഞാൻ കണ്ടായിരുന്നല്ലോ നിങ്ങള ചേട്ടന്റെ അവസ്ഥ അ ഉ അതാ
അതാ ഇവന്റെ ആദ്യത്തെ കണ്ടീഷനൽ ഒന്ന് അവര് പറഞ്ഞ ഇത്ര നാല് മണിക്കൂറോ അങ്ങാണ്ടക്കെ കഴിഞ്ഞി എന്തായാലും പറയാൻ പറ്റത്തോള്ളന്ന ഇവന്റ പോലും പറഞ്ഞത്
എന്തെങ്കിലും ഇന്റെർണൽ ബ്ലീഡിങ് ഒക്കെ നമുക്ക് പുറത്തുള്ളതല്ലേ നമുക്ക് കാണാൻ പറ്റു ഇന്റർണെൽ ബ്ലീഡിംഗ് ഒക്കെണ്ടെങ്കിലേ
പന്ത്രണ്ട് മണിക്കൂറോ ഇരുരുപത്തിനാല് മണിക്കൂറോ കഴിയത ഒന്നും പറയാൻ പറ്റത്തില്ലെന്ന് പറയുമായിരിക്കും
ചോദിച്ചേ പറ്റൂ
എന്തായാലും നീ എന്തേലും അറിയുമ്പോ വിളിക്കട്ടോ